ഹലോ എവ്ടെ? എന്തൊക്കെ പാട് സുഖല്ലേ സു ആ കേൾക്ക്ണ്ട്. എന്താ ഒച്ചപ്പാട് കേക്കണ്‌, എന്താ ഒച്ചപ്പാടൊക്കെ കേക്കണ്
ക്കണ്ടാ
ആ വേറെന്തൊക്കെയാ
വേറെ സുഖാണേ ഞാനൊന്ന് ഹോസ് ഹോസ്പിറ്റൽ ഏനി ഹോസ്പിറ്റല് കൊറേ നേരം അങ്ങനെ
ആ
ചു ഇല്ല്യ ചോറ് വെയ്ച്ചിട്ടില്ല്യ. വെയ്ക്കാനായിക്ക്ണ്. ആ നാലര അയിക്ക്ണേ നാലര നാലരയിക്ക്ണ് ഉം
ആ ആ വേറെ എന്തൊക്കെയാ
നിങ്ങളാ കൈ ഇതൊക്കെ മാറില്ലേ ഇന്നാള് ആ ആക്സിഡന്റ് ആയതൊക്ക പോയാ
ആ കൊർച്ചൊക്കെ ഭേദായി ഇനിയുണ്ട് കൊറച്ചും കൂടെ കൊറച്ചു നാളു
ഏ ആ പിന്നെത്തൊക്കെ വർത്താനം.
സുഖാണ് കൊഴപ്പൊന്നുല്ല്യ.
ആഹ്.
വേറെ കാക്കന്ന.
ഇല്ല അത് പത്തര പതിനൊന്ന് പതിനൊന്നണി ആവും.
ല്ലെ മക്കളൊക്കെ ഉറങ്ങിയാ.
ഒ ഓർങ്ങീട്ടില്ല ഒക്കെ എയ്ത്തും വാ ഒക്കെ പഠിക്കാണ് ഇനി ചോറൊക്കെ കൊടുക്കാൻ.
എന്തങ്ങെ സുഖല്യായി എന്ത ഒരു സുഖല്യായി ഇങ്ങ
ആ എന്താ അറിയില്ല ഗ്യാസിന്റെ എന്താ അറിയില്ല പോക്കില് വെട്ടാണ്ന്നറിഞ് ആ ബീവി. ഒരു കൊല്ലിക്ക് ശ്വാസങ്ങട്ട് എതോ ഒരു സാനം വന്ന് തങ്ങി ഇങ്ങനെ നിക്കുവ.
അതന്നെ ഉം.
എന്തൊക്കെ അതിന്റെ വെള്ളം മന്തരിച്ചുതിക്കൊണ്ട് കുടിച്ചാന്. ഉം കാൺച പേടിയാണ് ടെസ്റ്റ് ചെയ്യുമ്പോ എന്തെ പറ
ആഹ അതീച്ചിട്ട്മ്മൾ ഇങ്ങനെ പാത്തച്ചിട്ട് ഇപ്പ എന്താ കാര്യോ? ചെറുതിനെ ചേർത്തന്നു ഏ ചെറുദീന് ചേർത്താ? ചെറുതിന ചേർത്താ?
ആഹ ചെറുതിനെ സ്കൂള് ചേർത്തി.
കുറിയ.
ആ ഇക്കുറിം ചേർത്തി ചേർത്താൻ ആയിട്ടൊന്നുല്ല നാല ന്നു ആയിട്ടില്ല ആ ആടെ ചേർത്തിട്ട് ഇതിനെ പോകാൻ മടിയാണ്. ഒന്നളോച്ചന്നെ ഞാൻ പോവൂലനറിം അവിടെ കൊണ്ടോയിട്ട് ങ്ങാണ്ടങ്ങട്ട് പോരും.
ആഹ്.
ഉം
വേറെ വണ്ടിയാണ് വണ്ടിയാണ് അവിടെ അടുത്തന്നെണോ?
ആഹ കൊറച്ചങ് നടക്കാണ്ടേ വണ്ടി ഒന്നുംല്ല ഓൻ വണ്ടീയിലൊന്നും പോല ഓൻ ഇന്നെ നടത്തികൊണ്ട് ഓ നടത്തികൊണ്ടേയ്ങ്ങാണ്ട് ഞൻ ഓന്റെ ക്ലാസിൽ ഇരിക്കാൻ വാണ്ടി. അങ്ങനെ കൊണ്ടുപോകും പെക്കണം നല്ല മടിണ്. പോവാൻ.
ആഹ പിന്നെ ഒരാൾ പത്താം ക്ലാസ് ഏയ്ഞ്ഞിലെ നല്ല മഴ ന്ന് മഴന്നെ.
ടെ നാളെ കൊണ്ടോയി ഓള ചേർത്താനക്കെ ണ്ട്.
പിന്നെ മാർക്കൊക്കെണ്ടാ.
ആ അഞ്ച് എ പ്ലസും അഞ്ച് എയും ഉണ്ട്.
ഏ.
അപ്പ ആ ട്യൂഷനിൽ പോയിനി ഓൾ പിന്നെ ഇംഗ്ലീഷ് മീ ട്ട
ആഹ് ആഹ്
അപ്പൊഞ്ഞിപ്പോ മോനെ പ്ലസ് ട്ടു ആണേ മോപ്പൊ പ്ലസ് ട്ടു. ഉം ഇവൾക്ക് കൊമേഴ്സ് തന്നെ ഇതുവരെയൊക്കെ കിട്ടീ് അവൾക്ക് സയൻസ് വ കാണാം സയൻസ് ഇഷ്ടം അപ്പൊപ്പൊ പ്പത്ത തില് സയൻസ് കി
എട്ട ഏ ഏ ഏത് സ്കൂള കിട്ടിയത്
ഇവിടെ ഞങ്ങള് ഇവിടെ അടുതെന്നെണ്.
ഏഹ്
അ അവിടെ പറഞ്ഞപ്പോ നിങ്ങക്ക് മനസ്സിലാവില്ലൈക്കാരം കോ
ന്റെ മോന് അവിടെന്നെ സയൻസേനിന്ന് പഠിചീന്നെ ആഹ് ക്കറിയാ കോട്ടക്കല്ലൊക്കെ ക്ക് അറി യെസ്
അല്ല സയൻസ് ഇപ്പൊ ഇപ്പൊ കഴിഞ്ഞ അവന് പ്ല പ്ലസ്ടു കഴിഞ്ഞാ
ആഹ് ആഹ് പന്ത്രണ്ട് കഴിഞ്ഞ് പ്പ കഴിഞ്ഞ്
നി പിന്നെ എന്തേ ഇനി ഇപ്പ എന്തെയ പഠിച്ച ഡി ഡിഗ്രിക്കോവേ ആഹ് അല്ലാ ഡി
ഓനെ വേറെന്തെങ്കി കോഴ്സ് പ പഠിക്കൊന്നറിയില്ല
ആഹ് അതാ കഥ നല്ലത് അല്ലാ ഇത് പഠിച്ചുമ്പോത്തിന് കൊറേ കാലാവും
പോളി
കോരു എതെ
വേറെ കോഴ്സ് എന്തെങ്കിലും ഇട്ക്കാണ് മെക്കാനിക്കിന്റെ ആളാ മെക്കാനി ആണോ ആഹ് ആഹ് ഉം
അങ്ങനെക്കത്തെ എതെങ്കിലും പഠിച്ചാ തന്നെ പോ കാര്യൊള്ളു
ശരിയെന്നേണ് നിങ്ങളിങ്ങനെ കൊടുത്തിട്ട് കിട്ടിയതാണ് പെണ്ണിന്
ആ പതിൽ അലോട്ട്മെന്റിൽ വന്നതാണ്
ആഹ് ആഹ് ആഹ്
മൂന്നേ മൂന്നെണത്തിലും നാല് ട്രെയില് ഈ വന്നോ ഈ ന മൂന്നെണ്ണത്തിൽ ഓൾക്ക് ഒരേ സ്കുള് തന്നെ കിട്ടിയിണ്ട്
ആഹ് ആ ആ
ഇപ്പ അവിടെ അവിടെത്തന്നെ
ഉം ഉം മറ്റോരൊക്കെ മറ്റോരൊക്കെ
മറ്റവരൊക്കെ ഒന്ന് ഏഴിലും ഒന്ന് ആറിലോക്കെയാ അ ന്നും മൂന്നിനും ഏ ആറിലൊക്കെയാണ് ഇഞ്ഞ് നേരമ്പള്ത്ത് ഇഞ്ഞ് ഓളും കൂടി തുറന്നടേല് അഞ്ചാളും അട് സ്കുക്കോകും ഞാ ഒറ്റക്ക് എയ്ക്കാരം ഒറ്റക്കാണ് എന്ന് പറയാ
പിന്നെത്താ
നിങ്ങളെ പുതിയാപ്പള വന്നിട്ടുണ്ടാവുലേക്കും ലേ അത് അല്ല നിങ്ങള കാക്കാ ഏ പോയിട്ടില്ല എന്നാപാ പെരുന്നാൾ
ഇല്ലേ വന്നിട്ടില്ലേ പെരേക്ക് പോയിന്നാ ലീവ് ഉണ്ടായിട്ട്
പെരേക്ക് പെരുന്നാൾക്ക് പോയതാണ് പെരുന്നക്കേ
ഏ ഞാൻ പോയിട്ടിയ
ഞാ ഈ കുട്യക്ക് സ്കൂള് മദ്രാസല്ലേ ഞാന് പോലെന്നെല്ല ഇങ്ങനെ എന്തോലും അവധിയൊക്കെ ഉണ്ടാവോ
എന്റെ കാക്ക വന്നിട്ടിയ്യ കാക്ക വന്നി ട്ടിയ്യ വരും ഒര് എട്ടേമുക്കാൽ ഒക്കെ ആകുമ്പോ വരും
ആഹ് വണ്ടി വിൾച്ചൊക്കെ പോവാണെങ്കില് മുന്നൂറ് നന്നൂറുപ്യൊക്കെ കൊടുക്കണം
ആഹ
അപ്പൊ പിന്നെ നേരിട്ട് പോസ് സോ ബാങ്കി കയറി മൂന്നാലെണ്ണം കീറും വേണം അപ്പൊ പിന്നെ പോവലിങ്കങ്ങെ
പിന്നെ
പിന്നെത്തപ്പൊ
ആ ഇക്കോ അങ്ങനെ തന്നെ നാ നുറും അഞ്ഞൂറക്കെ വേണം ഇക്കു അങ്ങനെ തന്നെയാണ്
ഏ നിങ്ങൾക്ക്ത്ര ദൂരണ്ടാ
ഉം ങ്ങൾത് എവിടൊണ് അപ്പ
ഇന്റത് ഇബടെ കോട്ടക്കൽ ന്ന് പറഞ്ഞ സ്ഥലത്ത് കല്യാണം കഴിച്ചത് പിന്നെ ഇവിടെ കുന്നോ പറഞ്ഞാ അത
ഇന്ന് എന്താ കൂട്ടാനന്ന് പറയാ ഇ ന്ന് എന്താ കൂട്ടാൻ ആക്കും അത്ര ദൂരണ്ട ഇന്നെന്താ കൂട്ടാൻ ങ്ങക്ക്
ചോറ് മീനാണ് മീനിന്റെ ചെറുത് കൂട്ടൂല എന്നും ഈ അർച്ചിവേണം ഇറച്ചി ഇല്ലാതെ ഓൻക്ക് പറ്റൂല
ഏ...
ഇന്നി പ്പോ വൈകുന്നേരം ഞാൻ വ ന്നീന്റെ ശേഷം ഇറച്ചി കൊണ്ടിരിപ്പിച്ചു മീന അയില
ഏ
ഇങ്ങക്കെന്താ
അതെന്റെ മീൻ കൂട്ടാത്തെ എന്താ മീൻ കൊടുത്ത ഞങ്ങക്ക് പച്ചക്കറി ചാറും പച്ചക്കറി
ആ ഇളച്ചി ആ ഇളച്ചി ഇളച്ചിണ്ടല്ലോ മീന് ഈ ചെക്കന് എന്താവോ നോമ്പ് മുപ്പി ദിവസം നമ്മളി ഇറച്ചി ഇറച്ചിക്കറി അങ്ങനെ വച്ചത്ശേഷം നോമ്പ് കഴിഞ്ഞി ശേഷംചക്കന് പിന്നെ മീനോട് ഇഷ്ടമില്ല എന്നും ഓനൻ ക്ക് മാത്രം ഒരു കിലോ കൊടുന്നിട്ട് കൊറ ചിച്ചേ ങ്ങനെടുത്തു ഓൻക്ക് പൊരിച്ചു കൊടുക്കും
ആ ശരി പി ഒരു തല്ല് കൂടുലെ
ഇല്ല ഓല് തല്ലിടൊന്നില്ല ഓല്ക്ക് അറിയ ബൻക്ക് കൊണ്ട എന്നൊക്കെ ഒല്ക് അറിയ ചെല്പ്പോ എപ്പളെ കിലും ഒരേ കഷ്ണംഇട്ട് കൊടുക്കും ന്നല്ലാതാ ഓല് തല്ല് കുടുന്നുല്ല
ഉ എന്നാലേ ചോറ് ആയിക്കുള്ളൂരിക്കുംല്ലേ
ഉ
നാലെ ചോറ് ആയി
ആ ഞങ്ങള എടുത്തേക്കൂല അപ്പ ആഎന്നാലേ ചോറ്ക്കുള്ളു എല്ലേ വെയിക്കൂല അതില്ലെങ്കില് ചോറ് വെയിക്കൂല
അ ആ ആ അടുത്തന്നെ പള്ളി
എം ആ ആ പിന്നെന്താ
ചെലപ്പോ കൊല്ലി
ആ എരുത്താലും കേക്കൂല നമ്മള് ഔത്ത് ഫാൻ ഇട്ട്ത്രറന്നാല എത്തും കേൾക്കൂല പുറത്ത്തന്നും
ആഹ്
അയ്ക്കൊകമ്മള് കാത്ത്ങ്ങനെ ഇര്ന്നാല് ബാ ബാങ്ക്ന്നെ കേക്കൂല. ചെർതിന്ന് അഞ്ചര വയസ്. അൻ അൻ ഉം ഉം